കേക്കുന്നുണ്ടോ?
കേക്കുന്നുണ്ട്. എന്തുണ്ട് വിശേഷം.
വിശേഷം ഒന്നുംല്ല സുഖായിട്ടിരിക്കുന്നു. എന്തുണ്ട് അവടെ വിശേഷം?
സുഖം തന്നെ ഇന്ന് മഴയൊന്നുല്ല ഭയങ്കര ചൂട്.
അഹാ ഹ്
പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ?
ഇവിടെ മഴ പ്പൊ ഇല്ല രണ്ടുസം മൂന്ന്സം ഇന്ന് രാവിലെ ഒരു മഴ പെയ്തു പിന്നെ പെയ്തില്ല.
ആഹ്
ഉം
പിന്നെ ഫുഡ് കഴിച്ചാ?
കഴിച്ചില്ല കഴിക്കണം.
ആഹാ അഒടെ ഇടിലിയും ചമ്മന്തിക്കറിയായിരുന്നു.
ആഹ് ആഹ് ആഹ് വേറന്താ? വേറെന്നാണ്ട് വിശേഷം വീട്ടിൽ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
ആഹ് എല്ലാരും സുഖായിരിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി.
ആഹാ
ആഹ് മോക്ക് പിന്നെ ഏഹ് ചോറും തോരനും മുട്ട പൊരിച്ച് കൊടുത്തു വിട്ടു.
ആഹ് ഹാ ഹ്
മോന് ചോറ് വേണ്ട സ്കൂളിൽന്ന് കഴിച്ചോളാ എന്ന് പ
ഏഹ്
മോന് സ്കൂളിൽന്ന് കഴിച്ചോളാംന്ന് പറഞ്ഞു പ്ലേറ്റും വെള്ളം കൊടുത്ത് വിട്ടു. ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വേറെ?
ഇവിടെ വിശേഷം പ്രത്യേകിച്ചൊന്നു ഇല്ല. മഴ ഇല്ലാത്തതിന്റെ ഒരു ചെറിയ ചൂട് രാവിലെ ഒരു മഴ പെയ്തിയുള്ളു പക്ഷെ താഴ്ത്ത്ത്തേ ചൂടായി നല്ല ചൂടാ.
ആഹ് ഇന്നത്തെ ജോലിയൊക്കെ ഒതുങ്ങിയോ?
ആഹ് ഒരു വിധം.
ആഹ് പിന്നെ നടുവേന കൊറവുണ്ടോ?
ആഹ് കൊറവുണ്ട് കൊറവുണ്ട്.
ആഹ് മരുന്നക്കെ ഇരിപ്പുണ്ടോ?
മരുന്നക്കെയുണ്ട് ആഹ്.
അഹാ
ഉം ഉം
എന്തക്കെയാ ഉള്ളേ മരുന്ന്? ഉള്ളി കഴിക്കാനും ഉള്ളി കഴിക്കാനും പൊറത്തു ആയിട്ടൊക്കെ തേക്കാനൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്.
ആഹ് ഓക്കെ ഓക്കെ.
പിന്നെ?
ഇനിയിപ്പ എന്നാ ഇനി വേറെ വിശേഷംന്നും ഇല്ല പിന്നെ. ഇനി എന്നാ സ് ഏഹ് ഹോസ്പിറ്റലിൽ പോണ്ടേ?
ഹോസ്പ്പിറ്റല് ഒരാഴ്ചത്തെ മരുന്ന് കിട്ടി അത് ഇനി കഴിയുമ്പോ പോണം.
ആഹ്
ഉം പിന്നെ? അവടെ കാലാവസ് ത ഏഹ് എന്താ മഴയൊക്കെ പെയ്താ വെള്ളക്കെ കേറി സ്ഥലമാണോ?
ഏഹ് ഇവിടെ അടുത്ത് വെള്ളം കേറത്തില്ല അതിന്റെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെണ്ട് കായലേരിയാണ് അപ്പൊ ഇങ്ങോട്ട് വെള്ളം അങ്ങനെ കേറത്തില്ല
ഉം ഉം
ആഹ് മഴക്കോളിങ്ങനെ കേറി വരുന്നു ചെറിയൊരു വെയിലും ഉണ്ട്
ഉം ഉം ഉം പിന്നെ
പിന്നെ വിശേഷം ഒന്നുമില്ല വേറെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങിരി ഇനിയും ഉച്ചക്കത്തേക്ക് ചോറൊക്കെ ആക്കി തോരനുണ്ട് ഇനി എന്തേലും കറിയൊക്കെ ആക്കണം
ഉം ഉം ഇപ്പൊ വൈഫ് എന്തു ചെയ്യുന്നു
വൈഫ് വീട്ടിലുണ്ട് സുഖ ഇല്ലാതെ ഇരിക്കയാണ്
ഉം ഉം
ആഹ്‌ ആ ചെറിയ നടുവേനൊക്കെ ആയിട്ട് ഇരിക്കയാണ്
ആഹ് ഹാ ഹാ ആഹ്
മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്
ഉം ഉം ഉം
ലിപോണം
ആഹ് ആ
ആഹ്‌
റോഡ് സൈഡ് ആണോ വീട്
ആഹ്‌ അടുത്താ റോഡിന്റെ സൈഡാ
നല്ല വണ്ടീടെ ഒച്ചകേക്കുന്നുണ്ട്
ആഹ്‌ വണ്ടി തൊട്ടടുത്ത് തന്നെയാ ആ വണ്ടി ഇങ്ങനെ എപ്പഴും ഇങ്ങനെ പൊക്കണ്ടോണ്ടിരിക്ക്ന്ന്
ഉം ഉം
പിന്നെ
പിന്നെ വേറെ
വേറെ ആഹ്‌ വിശേഷം ഇങ്ങനെ എന്തേലും കറികൾ ആക്കണം കറി എന്തേലും ആക്കണം മീനൊന്നും മേടിച്ച ഇരിപ്പില്ല ഇനി മുട്ട വല്ലോം പൊരിക്കണം ഉച്ചക്കത്തേക്ക്
ആഹ ടൂറിന് വല്ലോം പോവാറുണ്ടോ
ടൂറിന് കൊറച്ചായി പോയിട്ട്
ആഹ് ആഹ്
ആഹ് കഴിഞ്ഞ ഇടയില് ടൂറായിട്ടല്ല അനിയന്റെ ആഹ് വിവാഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട് വരെ ഒന്ന് പോയാരുന്നു
ആഹ് ഹാ ഹാ
ആഹ് അപ്പൊ അവിടെന്നാ അനിയൻ വിവാഹം കഴിച്ചക്കുന്നേ അപ്പൊ അവിടെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒന്ന് പോയി
ആഹാ
അയിന് ശേഷം ഇമ്മളെ ടൂറായിട്ടൊന്നും പോയില്ല നമ്മള ഇവിടെ കൊല്ലത്ത്. പാർക്കിങ് പാർക്ക്. പാകോണ്ട് പ്പവിടെ. അവിടെക്കെ ഒന്ന് പോയായിരുന്നു.
എഹ് ഏഹ് ഫാമിലിയായിട്ടാണോ പോനെ?
ആഹ് കുടുംബയിട്ടാണ് പോന്നത് ഇപ്പം വൈഫിന് സുഖം ഇല്ലാായിരിക്കുന്നുണ്ട്. ടു വീലർ യാത്രയൊക്കെ പാടണ് അതുകൊണ്ട്.
ആഹ്ഹ്ഹ്
ബുദ്ധിമുട്ടായൊണ്ട് യാത്രയില്ല.
ഉം ഹ്.
കാറില്ല ആഹ് ടു വീലറെ ഉള്ളൂ.
ഉം ഉം ഉം. ഉം
ആഹ് അങ്ങെനെ നിക്കുന്നു ഇനിയിപ്പോ ഫസ്റ്റ് കാറ ഒരു കാറൊക്കെ മേടിക്കാനുള്ളതൊക്കെ നോക്കണം
ഉം ഉം
അതെ ആ ബീച്ച് ഇവിടുന്നൊരു പത്തര കിലോമീറ്റർ മാറിയാ രു ബീച്ചുണ്ട് ബീച്ച് പിന്നെ പാർ പാ പാർക്ക് പാർക്ക്
ഉം ഉം ഉം മ്
ആ പിന്നെ മീനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഒണ്ട് കായല് മീനും കടൽ മീനും ചൂണ്ടയിട്ട മീനും ട്ടെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്
യാ ആഹ ആഹ് മ്
സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞാ ഐലൻ യേ ട്ടിട്ടുണ്ടോ അതിന്റെ അടുത്തായിട്ട് നമ്മള് വരുന്നത് അപ്പം അവിടെ ടൂറിസ്റ്റ് പ്ലേസാ എപെഴും ആൾക്കാർക്കിങ്ങനെ പോക്കൊണ്ടിരിക്കും അവിടെ നമ്മളെ നൂറ്റി അമ്പ രൂപന്റെ ഏഹ് കേറുന്ന ഫീസ് അവിടെ സർക്കാറി ന്റെ സ്ഥാപന അപോം അവിടെ എവിടെ അവന്റെ തന്നെ പ്രത്യേക ബോർ ട്ടു ണ്ട് അപ്പ അത് നമ്മേ അവിടെ കൊണ്ടുപോകും പ്പം നടക്കായിട്ട് ഒരു ഐലൻറ് പോലെ ഉണ്ട് ടായ്‌ലന്റ് പോയ്‌ ഇങ്ങനെ വെള്ളത്തിങ്ങനെ നിക്കും പൊങ്ങി നിക്കുന്നത് അപ്പോഅന്നെ കുറച്ച് സ്ഥലങ്ങൾലൊക്കെ നമുക്ക് ഇറങ്ങി നിക്കാൻ പറ്റും മുട്ടറ്റൊക്കെ വെള്ള ഒള്ളൂ
ഒ ഹ ഹ
ആഹ് അപ്പൊ അവിടെ ഇറങ്ങിനി ന്നാക് എൻജോയ് ചെയ്യാം അപ്പം എജോയ് എജോയ് യാ അപ്പം വെള്ളത്തില് നിന്നോണ്ട് ആൾക്കാർ ഇങ്ങനെ ബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ തണുത്ത വെള്ളമൊക്കെ കൊടുക്കുന്നതോ കേട്ടെ വള്ളം കൂടെ വള്ള വെള്ളമൊക്കെ വെച്ചിട്ടും മേശക ഇട്ടിട്ടൊക്കെ
ഉ ആഹാ ആഹാ ആഹാ
പിന്നെ അവിടുന്ന് പിന്നെ അവിടുത്തെ ആയിട്ടുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ബോട്ടെൽ ആഹ് മോട്ടർ വെച്ചിട്ട് അവിടുന്ന് നൂറ് രൂകൊടുത്തഴിഞ്ഞാ അവിടെ കുറെ അര മുക്ക മണിക്കോറള്ളം മ്മളെ കണ്ടൽക്കാലടെ കൂടെ കൊണ്ടുഉ അവടെ ഇടയ്ക്ക്ന്നത് റിസോർ ക്കെ വരുന്നുണ്ട് അവിടെ നമുക്ക് താമസിക്കണ അ ഒരു മൂന്നിന് അടുത്തക്കെ ണ്ടാകും ഒരു ദിവസത്തേക്ക്
ആണല്ലേ
ആഹ്
ഉം
ആ അവിടെ അടുത്താണ് അങ്ങനെ വര പിന്നെ അവിടെ ഈ കക്ക കക്ക മൊരു എന്നൊക്കെ പറയും അതൊക്കെ കിട്ടും അല്ല മൊരു അല്ലങ്കി ഓയിസ്റ്റർ എന്ന് പറയും
ആഹ്
അക്കെ അങ്ങ് മേടിക്കാൻ കിട്ടു അവടെ ആഹ് അവടെ പിന്നെ കായല് മീനുകള് കിട്ടും പിന്നെ
കാ കായൽമീനൊക്കെ വില കൂടുതലാണോ
കായല് മിനൊക്കെ ഇപ്പം മീനില്ലാത്ത കൊണ്ടൊക്കെ ഇപ്പം വെല കൂടുതലാണ് ന്നാലും ഒരുവിധം കുറവിലൊക്കെ കിട്ടും ചില സമയത്ത് രാവിലെ നമ്മൾ അഞ്ച് മണിയൊക്കെ ആകുമ്പോത്തന്നും പോണം അതി ലേലം വിളിക്കൻ ഓരോ വള്ളക്കാർ വണ്ണംന്നിട്ടെ
ആ ആ ആഹ് ഉം
വിളിച്ച് ആൾക്കാർ എടുക്കണം നമ്മള്
ആഹ് ആഹ്
അതുപോലെയാണ് പിന്നെ ഈ ഇവിടെ നീണ്ട കറ വാടി ഭാഗങ്ങളിലൊക്കെ അതുപോലെ ളൊക്കെ അത്പോലെ ആണ് അവിടെ ലേലം വിളിച്ചിട്ടൊക്കെയാണ് പൺട്രോളിംഗ ആണല്ലോ
ആഹ് ആഹ് ഹാ ഉം
പിന്നെ
അവിടെ അടുത്തൊക്കെ ഹാർബർ അണ്ടന്നോന്നല്ലേ
ആ ഹാർബർ നീന്റെ വേ ഹാർബർ വാടി ഹാർബർ ഒക്കെ ഇണ്ട്
ഉം ഉം അടപ്പ ഇഷ്ടം പോലെ മീൻ കിട്ടുവായിരിക്കും
ആ അവിടെ പോയാല ഒരു ഉണ്ട്
ഉം ഉം ഉം ഉം
ഇപ്പൊ മീൻ കുറവാ ട്രോളിങ് ആണ്ടേ
ആ ആഹ് ട്രോളിങ് ആയോണ്ട് മീൻ
അല്ലെങ്കി ഒരു നല്ലതിനൊക്കെ കിട്ടും നോക്ക്
അതെല്ലെ ഫ്രഷ് മീൻ കിട്ടുായിരിക്കുംല്ലേ
ആ ഫ്രഷ് മീന കിട്ടും അത് നോക്കിെടുക്കണം
അങ്ങനെ വള്ളക്കാരോട് നേരിട്ട് മേടിക്കോ അതോ ലേലം വിളിച്ചെടുക്കുവോ
വള്ളക്കാരന്ന് അല്ല ലേലം ലേലംപളിയാണ് ചിലർ പിന്നെ സെപ്പറേറ്റ് ബോട്ട നിന്ന് തന്നെ ചിലരാണെങ്ക കുറച്ച് കൊണ്ടന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആ അവരുടെ തന്നെ ആൾക്കാര് വന്നുകിട്ട സപ്പറേറ്റ് ഇങ്ങന എത്തൂന്ന് പറഞ് ലേലം വിളി
അതക്ക് കുറച്ച പോല കട്ട നോക്
ഉം ഉം ഉം
ലവിന്റെ ഇഷ്ടം പോല ഒണ്ട്
ഉം എല്ലാ മസായസും മീനും കിട്ടായിരിക്കും അല്ലേ
എതാ
എല്ലാ സൈസും മീനും കിട്ടുമായിരിക്കും
ആഹ് അല്ലെ അതെ അതെ
ഏറ്റവും താല്പര്യമുള്ള മീനേതാ കഴിക്കുന്നേ
അങ്ങനെ വെച്ച എല്ലാ മീനും കഴിക്കും മുള്ള് കുറഞ്ഞിട്ടുള്ള എല്ലാ മീനും കഴിക്കും
ആഹാ
ഉം ഓക്കെ ശെരിന്നാ വിളിക്കാം
ആഹ് ശരി ശരി